ഹലോ കേക്കണില്ലേ
ഹലോ വന്നോ ആ ആ
ഉം എന്താ എന്താർത്താനം ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ലടി അത് ഇപ്പ വരുയിരിക്കും ഏ ഞാൻ പിന്ന നാറായ്ച്ചയൊണ്ട് ഞാൻ കടയില് വല്ലതെ ഇരിക്കാതെ ഇങ്ങട്ട് പോന്നതേനു അപ്പൊ ഒരാള് വിളിച്ചാലവരണ്ട് പറഞ്ഞാണ്ട് അവൾക്കെന്തോ ചുരിദാർ എന്തോ വേണന്ന്
ആ
ഇവിടെ ചോർക്കെന്ത്ണ്ടായാലും പുളി പുളി ഉപ്പിര്മ്പിയതൊക്കെ വേണം ഇവിടെ
എങ്ങനെ
തോറൊക്കേ
ഉം
കൂട്ടാന് എന്തുണ്ടേലും ഇവിടെ പുളി മുളകുംതാക്കി ഉപ്പിരുമ്പണം
ആ ശേരിമേ
ഓനയിന് എരുവോക്കെ ഇഷ്ടം ശേ കേടാലേ ചെറിയ കുട്ടിയാൾക്ക് എപ്പത കൊടുക്കണേ
കേടാ
ഉം ഉം എന്തെ ദുവാ പോ
പിന്നെല്ലേ ഇതൊരു മറിയം ലോഷണ്ടാന്നിലെ എന്താ മണടി മറിയം ലോഷനില്ലേ മറിയം ലോഷന് മറിയം ലോഷൻ തന്നീന്ന് ന്റെ അനിയത്തി ഓ ഓള ഹസ്ബന്റ് ഗൾഫുന്ന് കൊടുത്തയച്ചിട്ടേ എന്താ മണന്നറിയോ
അയി എന്തിനാണ് മേത്ത് വെക്കാനാ
ആ ബോഡി ലോഷനാണ്
ആ
ആ സ്മെല്ലാണ് സ്പ്രേ അടിച്ച സ്മെല്ലാ
ആ വല്ല്യ പേക്കറ്റാ കുപ്പിയാ
ആ ഒരു കുപ്പി ലോഷൻ
ആ അഹ് ശരി
ഞാൻ പ്ലസ് റ്റൂലൊക്കെ പഠിച്ച സമയത്തെ ഉം ഒർങ്ങാതേ
ല്ലോനൊർങ്ങാതപ്പൊങ്ങനെ ഒരു ഒറക്കത്തിന്റെ ചെറിയൊരിതുണ്ട് അഹ് അങ്ങൻ തന്നെല്ലണ്ടാവ കല്യാണ് ണ്ടന്ന്
എവിടെ
അത് ഞങ്ങളമ്മായിന്റെ ആ അമ്മായിന്റെ മ മകന്റുട്ടിന്റെ അത്
പോവ്ണ്ടോ
പോണം മൂപ്പരതൊ ക്കൊന്ന് തീരട്ടെ ന്നിട്ട് നോക്കട്ടെ അതാണെങ്കി ഗൾഫിലൊക്കെ അയാൾക്ക് മൂന്ന് ന്നും നാലും അഞ്ചും കടള്ള മനുഷ്യന വമ്പം കല്യാണ
ആ സാമ്പത്തികമായിട്ടൊന്നും വാണ്ടിയല്ലല്ലോ ഒ പോയൊടുത്താ പോരെ
പോയിയൊടുത്താ മതി പക്ഷെ നമ്മക്ക്
ആ
എന്താ പറയാ അത് മൂപ്പരതൊക്കെ ശരിയായാലേ പോവുള്ളു അല്ലേ പിന്നൊരുതുണ്ടാവുല്ല
സമാധാനത്തോടു കൂ കൂടാ കയ്യൂല്ല ല്ലെ
നിങ്ങള ഓട്ടോ വിളിച്ച് പൊയ്ക്കോളുംമ്മ ങ്ങളും അങ്ങനെപ്പോ പോകൊന്നും വാ ആ ങ്ങളെന്താ പറഞ്ഞെ പ്ലസ് ടു പഠിക്കണ സമയത്ത്
ഞാനെ ഐലേനിയറും ഐബ്രോയും പിന്നെ മസ്കാര, കോമ്പാക്ട് പൗഡറ് എല്ലാ സാധനം ഇട്ടീനി ആളെയ്നി പറിയ
സിനു ചിരിക്ക അതൊക്കെ കേട്ടിട്ട്
സത്യം പറയാടി അ അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാനൊരു പൗഡർ അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്ക്ണ്ല്ല ഏ ലിപ്സ്റ്റിക് ഞാൻ അന്നും ഇന്നും ഉപയോഗി ല്ല
അതെന്താ
അത് ൻക്ക് ഇഷ്ടല്ല
ആ
ഉം
ഞാന് അന്നുംഇന്നും കൺമശി ഇടും പൗഡർ ഇടും പിന്നെ ലിപ്സ്റ്റികൊക്കെ ഇ ഇവിടെ ഇവിടെ വന്നേനേഷം ഇട്ലൊടങ്ങിയതാ ട്ടോ ഇവിടെ ഫ്ളാറ്റ്
ഏ
വേട്ടയോടുന്നും അങ്ങനൊന്നും ഇടൂല്ല ഏ ഏ ആ ഇഷ്ടം പോലണ്ട് അവിടെ തറവാട്ട് ന്നും അങ്ങനൊന്നും ഇടൂലേന്നേറെം
ഉം
അങ്ങനെ
ഞാൻ ഉപയോഗിച്ചാണ്ട് ന്റെ ഏട്ടത്തീം പിന്നെ വരൊക്കെ ഉപയോഗിച്ചല് ഞാൻ ഉപയോഗിക്കണ കണ്ടണ്ട് ഇന്റെ ഞാൻ സാധന വാങ്ങണേ അന്ന് പിന്നെ ജോലി ഉള്ളോണ്ടേ ഞാൻ ടീ ച്ചറായിട്ട് വർക്ക്‌ ചെയ്തില്ലേയ്ന്നൊ
വർക്ക്‌ ചെയ്തിന്നോ
ഏ
ഏ എത്രേ ല്
ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ പിന്നെ ഇതിനെ പ്രണയിച്ചാണ്ട് അതിന്റെ കൂടെ എറങ്ങി പോന്നത് എറങ്ങിപ്പോന്ന്ക്കല്ല നിക്കാഹ് കയ്ഞ്ക്കാണ്ട്
അയില് വീണതാണ് മൂപ്പര് മേക്കപ്പില് വീണതാ ഹ ഹ ഹ
ണ്ടോക്ക്യ പിന്നെ ഞമ്മള് ഇപ്പൊ എവ്‌ട്ക്കെൻങ്കിലൊക്കെ എറങ്ങൂലേ അപ്പൊ ഈ ഇപ്പ ഇന്റെ ഷോപ്പ്ക്കൊക്കെ വരൂലേ അപ്പൊവട്ന്ന് കൊറച്ച് ഇത് മാ
ഉം ഉം
അയൺ ചെയ്തിട്ടേ ഞാൻ എർങ്ങൊള്ളൂ
ഞാനും അങ്ങനെയ്ന്നൂട്ടോ
അയൺ ചെയ്യാന് അന്നൊക്കെ ഇസ്തിരിപ്പെട്ടി അങ്ങൻത്തൊക്കെ എറങ്ങ്ണ കാലാണെ എർങ്ങണ ഒക്കെ ഒള് ഒള്ളൂ വല്ലാതൊന്നുല്ല കറണ്ടിന്റെ ന്ന്ട്ട് ഞാൻ ചെരട്ട ഇട്ടിട്ട് ചെരട്ടന്റെ അതിനകത്ത് ഹ് ഇസ്തിരിപെട്ടില്ലേ അയ്ല്ട്ടാണ്ട് ഒരു ഒരു ഒരു പ്രാവശ്യം ഒരു ഞാറാഴ്ചെ ശനിയായ്ചെ ഇസ്കൂളില്ലാത്ത ഈസം ഒക്കെ അങ്ങട്ട് അയൺ ചെയ്തക്കും യൂണിഫോമായാലും യൂനിഫോമിന്റെ രണ്ട് കൂട്ടേ ണ്ടാവുള്ളൂ ന്ന്ട്ടൊക്കെ അയൺ ചെയ്തു വെക്ക് ക്കും വീട്ട്ല്ട്ണ ഡ്രസ്സ് വരേ അയൺ ചെയ്താണ്ട് അത്ര ക്കെ ഉള്ളൊരു മൻസത്തി അയ്നിം ഞാന്
ഞാന്തേപോലെ സ്കൂള് പോവുമ്പോ തലേന്ന് രാ ഇതൊക്കെ ഞാന് നമ്മള് അന്നൊക്കെ വി ഷേപ്പിലെയായിന് ഷാള് കുത്തീനെ പിന്നെ മഫ്തി ഇടും എന്നിട്ട് അതാ വി ഷേപ്പില് ഷാളൊക്കെ അയൺ ചെയ്ത് തലേന്ന് വെക്കും പാന്റും യൂണിഫോമൊക്കെ ആ പാന്റി ന്റെ ആ ഒരു സൈഡിത്തെ ആ വരയൊക്കെ ആ മടക്കൊക്കെ സ്കൂള് കയ്ഞ്ഞാലും ഒയിവാക്കിയാലും ഉണ്ടാവും. കാരണം എന്നും അയൺ ചെയ്യല്ലേ
ഉം
ഇപ്പത്തോൽക്കെ എന്റെ മകക്കൊന്നും അങ്ങനെയില്ലേട്ടാ അവൻ വിട്ട് പോവാ ആണെങ്കി അങ്ങനെ
ഉം ഇവിടെ എന്റെ ഹസ്ബൻഡ് അങ്ങനാട്ടോ ഈ ഒരു ലുങ്കിയുണ്ടല്ലോ ലുങ്കി ഉടുക്കണെങ്കിൽ പോലും നല്ലെ ചുളുക്ക് പോണം വീട്ടിലിടണ കൊറച്ച് പൊറത്തേക്കൊക്കെ ഇങ്ങനെ ഞമ്മടെ ചെറിയ അങ്ങാടിക്കൊന്ന് എറങ്ങാന്
മൂപ്പര് പിന്നെ
ആഹ് മടക്കൊക്കെ ഉണ്ടായാല് മടക്കൊക്കെ ഉണ്ടായാല് അഥവാ ഒന്ന് ഇത് ഇസ്തിരി ഇട്ടിട്ടില്ലെങ്കില് ഭയങ്കര ചീത്തയാ
ആഹ് അയിന് ഓൽതൊക്കെ എന്തേലും ഒന്ന് ഇതാ ക്കിയാ പിന്നെ നമുക്കൊക്കെ വീട്ടില് ഒരു പണി ഇല്ലാത്ത
ആഹ് അതെ അതെ എത്രയൊക്കെ ചെയ്താലും ആ അതെ എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെ
ആഹ് ഇവടെ ബാത്റൂമ് ഒരീസം അടക്കാൻ മറന്നാ പറയും എന്താ അവിടെ പണി ഞാൻ പറയും കുട്ടി എന്ത് പറഞ്ഞാലും കുട്ടി കുട്ടി പറയാ കുട്ടി ഒറങ്ങണ സമയത്ത് ഉണ്ടാക്കിക്കൂടെ പക്ഷെ കുട്ടി ഒറങ്ങുന്ന സമയത്ത് നമ്മുക്ക് വീട്ടക്ക് പിന്നെ രാവിലത്തേതും ഉച്ചക്കത്തേതും അതുണ്ടാക്കണ്ടേ കുട്ടി ഒറങ്ങണ സമയത്ത് ആ അഹ് അതാ
പിന്നെന്താറിയോ ഈ ഒറങ്ങ്ണ ടൈമ ക്കഅറില്ലോ ആഹ് ടൈമ്ക് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാമതി. ഇന്ന്ഇന്നെ സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്യാ തട്ടിപ്പടഞ്ഞ് ചെയ്യ. ഞാനൊക്കെ അങ്ങനെയ്ന് ഇന്റെ മോൻ ചെർതായന്ന് കാ
ഞാനഅങ്ങൻത്തന്നെ കാട്ടല് കാരണം അവക്ക് ചോറാക്കണം. പിന്നെ അയ്ക്കൊരു ഉപ്പേരി ആക്കണം. പിന്നെ രാവിലെ ചായന്റെ കടി യാകണം. അയ്ക്കന്തേലും ഒരു കറി ആക്കണം. ഇതൊക്കെ ആക്കണ്ടേ
ഉം ഇൻക്ക് പിന്നെല്ലേ എന്റെ മോന അത്യാവശ്യം വലുപ്പംണ്ട്നല്ലോ ബൻ ചർതായിനന്ന് ആ അന്റെ ഇനൂന്റെ ഒക്കെ പ്രായം ക്കാരം. ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിക്ക്ണ്. ഏഴാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോളാണ് ഇന്റെ മോന് ൻക്ക് രണ്ടാമത്ണ്ടായത്
ആ ആ ആ ന്നലെങ്ങളെ മോന് ചിര്ച്ചു അല്ലെങ്കി അത് ചിരിക്കൂല വൽത് ഇന്നലെ എന്ത്യാവാേ ചിര്ച്ചക്കെയ്ത് ഓന്റെ പ്പണ്ടേ ക്കോടെ
ഹേ ഏ ഇന്നലന്നെ കണ്ടോ
ആ ഇന്നലെ ആ ബാഗും കൊണ്ട് പൊറത്ത്ത്തീക്കെന്തേ വെക്കാണ്ടോയ്ച്ചാണ്ട് അതിൻക്ക് മൻസ്സിലായി അത് കഴിഞ്ഞാണ്ട് ങ്ങളെ മോന് ബാഗ്ക്ക് ഞ്ഞ്തിക്കെന്തേം വെക്കാണ്ടോയ്ച്ച് ആ പ്പോ അന്തര തിരിട്ടോ എന്താ സൗ ഒരു അങ്ങനെല്ല വെർതെ ചിരിക്കല്ല ഒരു മനസ്ന്ന്ള്ളാെരു ചിരിണ്ടാവാെല്ലോ അത് ഞമക്ക് കണ്ട അറിയല്ലോ
എ ഹേ മാണെന്നെച്ചിട്ട്ള്ള ചിറി ഉം ഏ
പിന്നെ ഞ
ഉ
ഞാനൊക്ക അങ്ങൻ തന്നെ ഞാ ഞാനാദ്യം തറവാട്ടിലായ്നന്ന് ആറ്മണിക്ക് അട്ക്കളേക്ക് വന്നാല് ആറ് ഒരു ആറ് മണിക്ക് വേഗം അട്പ്പ്ല് തീയു ട്പ്പിക്കും വെള്ളം വെക്കും ആറ് റ്റു ആറര വരെ മുറ്റട്ച്ചേര ച് ചുറ്റും ആറ ര ഏഴ്മണി രെ അകട്ച്ചേരി തൊ തൊട്ക്ക ന്നട്ട് പിന്നെ ചായിം കടിം ണ്ടാക്ക
ഉം ഉം
അങ്ങനെ ഓരോ ആ രാവിലെ അങ്ങനെ ഒരു കൃത്യ ആരും എണീറ്റ്ട്ട്ണ്ടാവൂല ഇന്റെ അട്ച്ചിരി തൊട്ക്കല് കയ്യും അങ്ങനെ ടൈമിങ്ങിനെല്ലതും ത് മുറ്റം യ്യണം
അ
ആ അതാ അവ്ടെ കൊണ്ടച്ച്ണ് ചോറ് ട്ത്ത് തിന്ന്
എന്താ ഓൻ പ പറീണ്
അവന് അ അബി അബികാക്ക ചോറ്ട്ത്ത് തരട്ടേന്ന് നോക്ക്യ എന്തോര് മഴ പെയ്യ്ണ്ട് ന്നാലുല്ലെ ചൂട്ത്ത്ട്ട് വെയ്യ
അ ആ അ
റെയ്ഞ്ചല്ലെ അന്റേ മുർഞ്ഞ് മുർഞ്ഞാ കേക്ക്ണല്ലോ
ഫലങ്ങളും മകൻ ഡ്റോയിങ്ങ് ആ ആ അയ്ലോ ഓള് ചീടെയ്യല്ണ്ട് അത് എന്ത് പെൻസിലാ പെൻസിലല്ല
സാധാ പെൻസിലന്നെ
അല്ല അത് വേറെ സാറാ സാധാ പെൻസ്സിലാ വേറെന്തോണ്ടാേ വൈറ്റ് തോണ്ട് ഷെയ്ഡ് ചെയ്യൽ ണ്ടാവൂല ഓള് കണ്ട്ക്കും മാണേ അങ്ങനെ എന്തോ വൈറ്റ്ത് ചെയ്യ്ണാെരു സാധനാണ്
അത് ഓനെ അറിയൊള്ളൂ ൻകറീല
ഏ എന്നാ ഓനോട് ചോയ്ച്ചാേക്കിയോണ്ടിട്ടോ
കാര്യം തരാൻ പറഞ്ഞ് ഞാൻ
എന്നായിക്കോട്ടെട്ടെ ഞാ എൻന്റെ കുട്ടി
ആഹ് ഒക്കെ ഒക്കെ